ഹൊ കേൾക്ക്ണ്ടോ
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വർത്താനൊക്കെ എന്ത് ജെ സുഖാണിവിടെയും കൊഴപ്പൊന്നുല്ല എന്താ പണിയൊക്കെ കഴിഞ്ഞോ രാവിലത്തെ
ആഹ് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് മോളെ ഒറക്കാ വന്നതെനി റൂമ്ക്ക്
ഏഹ്
ഓളെ തൊട്ടിലിൽഇട്ട് ആട്ടാണ്
അപ്പോളൊക്കെന്നെ അമ്മക്ക് അപ്പളൊക്കന്നെ അമ്മക്ക് അമ്മളെ ചെങ്ങായിചെക്കും അല്ലാത്തവർക്കൊക്കെ ഫോൺ വിളി വിളിക്കാൻ കഴിള്ളൂ
അതനെ എല്ലാതൊന്നും കഴൂല ആഹ് എല്ലാതെ നമ്മള് ഒഴിഞ്ഞിക്കൂല
അല്ലാതൊന്നും ഒഴിഞ്ഞിക്കൂല സത്യാണ് കാരണം അമ്മളാ മക്ക മക്കളെ കൊണ്ടൊന്നും നമ്മുക്ക് കയൂല്ല
ആഹ് ഓരെപടപടെ ഒച്ചെയും കേൾക്കാൻ പറ്റൂലതിന്
ആഹ് അതന്നെയാണ് ഈ ചെറിയ മ ക്കളാവുമ്പോള്ള പ്രശ്നം അത് തന്നെയാണേ ഒന്ന് നമ്മള് നമ്മള് സംസാരിച്ചാ ഓലൊണരും ഇല്ലേ പണി കഴിച്ചാല് ഇനി ഉച്ചക്കില്ലേ ഇങ്ങനെ റെഡി ആക്കാണ് ഉച്ചക്ക് ഉച്ചക്ക് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഉച്ചക്കുള്ള പണികളുണ്ടല്ലോ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാണ്ട് മൂത്തേച്ചിന്റെ കൂടെ ഹോസ്പിറ്റലിലും മൂത്തേച്ചിക്കെന്താപ്പോ പിന്നെ കിഡ്‌നീല് കല്ലുണ്ട് ന്ന് പറഞ്ഞു ഇന്നലെ സ്കാനിങ് എടുത്തിട്ടുണ്ട് അപ്പോ ഇങ്ങനെ അടിവയറിന്റുള്ളു കൂടെ വേദന വന്നിട്ട് കാണിച്ചതാണ്
ഏഹ്
ആപ്പൊ അഹ് ങ്ങനെ പറഞ്ഞന്ന് ഡോക്ടറെ കാണിക്കണം സ്കാനിങ് എടുക്കണോടത്തുന്ന് ഇപ്പ ഓലിപ്പോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്
ആഹ് ആഹ്
പല രോ
നിങ്ങള് തറവാട്ടിലാ ആര് വരാ ഇപ്പ ണ്ടാവും മാറാനാണ് പണി
മാറാൻ പണിയാണേ മാറാൻ പണിയാണെന്ന് ഒര്ക്കെ പറയല്ലാറേയും
ആഹ് നിങ്ങൾ ചെറിയാളാ ഓ വീടെടുക്കണം
അല്ല ഞാൻ വീടെടുത്ത് ഞങ്ങള് ഞങ്ങള് വീട് തറവാട്ട് വീടായിനി അത് പൊളിച്ച് വേറെ വീട് കയറ്റി അത് ഞങ്ങള് ഈ നിങ്ങള് കേട്ടണോ ഹൈവേ റോഡ് വരുവല്ലോ ഗ്രീൻഫീൽഡ് ഹൈവേ പറഞ്ഞാ കേക്കണു ആഹ് ഹൈവേല് ഇപ്പൊ ഞങ്ങളെ വീട് പോയി അയിലിപ്പൊ ഞങ്ങള് വേറെ പുതിയ വീട് ഇടുത്ത് താമസിച്ചിട്ട് ഇപ്പൊ ഒന്നര വർഷായി
ഏഹ് അയ് ശരി എ
പുരുഷന്മാരൊക്കെ വെവ്വേറെ എല്ലാരെ ഓഹരിയും കൊടുത്തിത് നമ്മുക്കായിട്ട് ഇല്ലതിഞ്ഞി എല്ലാർക്കും അവനാന്റേതായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ നമ്മള് വീതം വെച്ച്
ഏഹ് ഇയ്യ് ആഹ് പ്രശ്നല്ലേതാനും അല്ലാപ്പൊ ഉമ്മൊക്കെ ങ്ങളെ കൂടെ
അ മ്മാക്ക് അങ്ങനെയൊന്നുല്ല എല്ലാരെ കൂടി നിക്കും പക്ഷെ കൂടുതലും ഇവിടെേ നിക്കുള്ളൂ ചെറിയ മക്കളടുത്തല്ലേപ്പൊ മ്മാര് കൂടുതല് നിക്കൂ ഉം ഉമ്മ നിക്കും ഇമ്മാണ്ടേ ഉമ്മതെണി റ്റിട്ടില്ല ഒക്കെ സുബ്ഹിസ്കാരം തഹജ്ജുദും കഴിഞ്ഞാണ്ട് കൊറച്ചേരൊന്ന് കടക്കും ഉമ്മ
ആ ആ
ആ ഇപ്പല്ല ഇപ്പ മരിച്ചിട്ട് മൂന്ന് വർഷായി
ഏഹ് ശെ
എത്ത ങ്ങളോടെ ആരൊക്കെല്ലേ?
ഇന്റൂടെ ഇവിടെ ഉമ്മണ്ട് ഇപ്പണ്ട് രണ്ട് എളേ ച്ചമ്മാരുണ്ട് എല്ലല്ല ഞാൻ രണ്ടാമത്ത മൂത്തച്ഛൻ വീടെടുത്ത് പോയിന്ന് ആഹ് തറവാട്ടിലാ ആഹ്
ആഹ് അപ്പൊ ഞ്ഞി ങ്ങക്ക് വീടെടുക്കണല്ലോ? ആഹ് ഇടുത്തലോ പണി തൊടങ്ങിയോ? ഉണ്ടാവൂലല്ലേ
ഇല്ല്യ സ്ഥലന്നെ വാങ്ങീട്ടില്ല
ഏ ആഹ് സ്ഥലണ്ടാവൂലല്ലേ അവടെ?
ഉം സ്ഥലല്ല്യേ സ്ഥലം വാങ്ങീട്ട് വാണം അപ്പൊത്തിന് നമ്മള് ഒരു ഇതാവില്ലേ ഈ സ്ഥലണ്ടുന്നുണ്ടങ്കി പിന്നെ നമുക്ക് പ്രശ് നല്ല്യ ഇങ്ങനെങ്കിലും മെല്ല മെല്ലെ വാ ആഹ് ഉ ആ മ്മുക്ക് കാങ്ങൂലേ? ആഹ് ഒന്നര രണ്ട് അയില്
അതന്നെ അതന്നെ ഞങ്ങളൊക്കെ ഇവിടെ എടുത്തത് ഒന്നര ലക്ഷത്തിനാ സ്ഥലം
ആഹ അതന്നെ ഇവിടൊക്കെ അങ്ങൻതന്നെ
ആ റോഡ് സൈഡ് കിട്ടണം ന്നുണ്ടെങ്കി നമ്മക്ക് മാണം പിന്നെ ഉള്ളോട്ട് ണ്ടാവും അതൊന്നും കിട്
ആഹ് അഹ് കിട്ടീട്ട് പിന്നെ മ്മള് പിന്നീ നമ്മള് അയിന് പണിട്ക്കണം പൈസ കൊടുക്കുമ്പോ നോക്കണ്ടേ റോഡ് കിട്ട പിന്നീ നമ്മള് പൈസ ണ്ടാക്കിട്ട് വാണം അപ്പ അയ് നെക്കാട്ടി നല്ലത് റോഡ്ള്ളോടത്തേക്ക് പോവന്നല്ലേ
ആഹ് അമ്മള്ക്ക് പത്ത്റുപ്യ കൂടി കയ്ഞ്ഞാലും ഞമ്
ആഹ് കൂടി കഴിഞ്ഞാല് ആഹ ക്കല്ലതേന്നെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒന്നേങ്കി വെള്ളം ണ്ടാവൂല
അതന്നെ
അതല്ലേ വേറെ എന്തെങ്കിലും ഉണ്ടാവൂല്ല അപ്പളും വേണ്ട നമ്മള് കഷ്ടപ്പെട്ട് ആഹ് ആ നമ്മള് കഷ്ടപ്പെട്ടാണ്ട് ഇഹ് ടുക്കണെ ആഹ് ആഹ് സ്ഥലം വാങ്ങണതും നമ്മള് കഷ്ടപ്പെട്ടിട്ടത് അപ്പൊ വേറെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും
അതന്നെ അഹ് സത്യാണത് നമ്മളൊരു സംഭവം എന്തിനേങ്കിലും മാറ്റി വെച്ചോ ഞങ്ങക്കനുഭവം അങ്ങനെന്നീന് അമ്മക്കിപ്പൊ
അല്ലെങ്കി ഒന്ന് ഹോസ്പിറ്റൽ കേസോ അല്ലെ എന്തെങ്കിലു ആയിട്ടുണ്ടാവും മക് കക്കോ എന്തെങ്കിലു ഒന്നുണ്ടാവും
ശരിയായ്ക്കോളും ശരിയാവും ഇന്ഷാ അള്ളാ ഒക്കെ റബ്ബിന്റെ പര അത് തന്നെ റബ്ബിന്റെ പരീക്ഷണങ്ങളാണ് നമുക്ക് മുന്നിൽ പല പരീക്ഷണങ്ങളിലും തരും പക്ഷെ നമ്മള് അതില് വിജയി ക്കുന്നുണ്ടോന്ന് നോക്കും
പടച്ചോൻ അതന്നെ പടച്ചോൻ അല്ലേ വലുത് അയിലും മീതെ വേറെ ആരും ഇല്ലല്ലോ ഇപ്പൊ
ആഹ് അയിന്റെ വല്ത് നമ്മള് നമ്മളെ സങ്കടക്കെ റബ്ബിന്റെ മുന്നിൽ അഞ്ചു വക്തില് നമ്മള് പറയാ അത്രയുള്ളു അപ്പൊ അമ്മുക്ക് മുന്നിലൊരു വജ്ജ അങ്ങ് തെളിയിച്ചു തരും
തെളിയിച്ചു തരുവെന്ന് അത്രയുള്ളു
ഉം
ആഹ് അത് തന്നെ ചായക്ക് എന്ത് കടി
ചായക്ക് ഗോതമ്പും കുത്തിച്ചത് അത് യുണ്ട് പിന്നെ- ഹസ്ബൻഡിനെ അപ്പോ ഓൽ ദ് കടി ഒക്കെ കൊണ്ടു പോവും ജോലിക്ക് പോകുമ്പോ
ഏയ് ഏയ് ശരി
അപ്പൊ പിന്നെ ഹുസ്ബൻടിന് അപ്പോം കറിയൊക്കെ ആക്കി കൊടുത്ത്-
ഏയ് ഏ എന്താ ജോലി
അത് കോൺടാക്ട്ടാണ് വീടെ വീട് - ഏതാണ്ട്‌ തേപ്പും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഇനി എന്താ നിങ്ങക്ക് നിങ്ങൾക്ക് എത്ര മക്കളാ മൂന്നാള് ആ എന്റെ പ്പോലെന്നെയാണല്ലോ മൂന്നാള് എനിക്ക് മൂ ന്നാളാ എനിക്ക് മൂന്നാളാണ്
ഉം
ഏയ് എനിക്കോരു ആൺകുട്ടി രണ്ട് പെൺകുട്ട്യോളും
രണ്ട് പെൺകുട്ട്യോളോ ആ അപ്പൊ ചെറുത് പെണ്ണോ ആണോ
ചെറുത് പെണ്ണ് ഓക്ക് രണ്ടു മാസം ആയിട്ടുള്ളൂ
ഏ രണ്ടു മാസ് ഏയ് തൊണ്ണൂറൊന്നും കഴിയാത്ത ആളാ
തൊണ്ണൂറൊന്നും കഴിയാത്ത ആളാ
ആ എന്നിട്ട് എവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലോ അതോ നിങ്ങളെ വീട്ടിലോ
വീട്ടില് ഞാ ന് ടെ വീട്ടിലെ ന്നേർന്ന് പക്ഷെ ഇപ്പൊ എന്റെ മോൻ- ഇവര് പിന്നെ ഇവിടെ നിക്കൂല എന്റെ ഹസ്ബന്ഡില് പോകും ഹസ്ബന്റ് ഗുജറാത്തിലാണ് അപ്പൊ ഡെലിവറിക്ക് വേണ്ടിയാണ്ട് വന്നാണ്ട് രണ്ടു മാസം പോലും ഇവിടെ നിന്നീന്ന് അപ്പൊ ഞാൻ പിന്നെ ഒരു അയ്മ്പത്തിമൂന്നൊക്കെ ആയപ്പോ പോന്നു
ആഹ് ആഹ് ആഹ്
ഓൽക്ക് പോകാൻ വേണ്ടിങ്ങാണ്ട് ഇവിടെ നികൂലയ് ഇവന്- ആളൊക്കെയിണ്ട് പക്ഷെ ഇബന്ക്ക്‌എന്താ കിട്ടിയാലും ട ഇവൻ നിക്കൂല.
ആ അത് കുട്ടികളെ സ്ഥിതി തന്നെയാണ് നോക്കണ്ടാ ഞാനൊക്കെ അങ്ങനെ തന്നെയാ ഞാൻ- മുപ്പത്തിയഞ്ചു ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പോന്നക്ക്ണ്.
ആ എന്നാ രണ്ടാമത്തിന് അങ്ങനെ തന്നെ നീ നാല്പ്പ ഇത്പിന്നെ ഇക്ക് ഓപ്പറേഷന്നു അപ്പൊ പിന്നെ- അത്ര നിന്നത്
ഒക്കെ അതെ മാതിരി അതേമാതിരി തന്നെ സ്കൂളും- ഒക്കെ നല്ല വെയിലല്ലേ അപ്പൊ മക്കള് നമ്മളടുത്ത് വന്ന് അങ്ങ് അയിന് ക്ലാസ് ഒക്കെ പോകാണ്.
ആഹ് പോവാ ഒരു ദിവസം പോവാത്ത എത്രയും മക്കക്ക്‌ എഴുതാൻ ഉള്ളത്
എഴുതാന് ആ അത് തന്നെയാണ് അപ്പൊ പഠിപ്പിച്ചണതോ. അയിലേറെക്കാരം ഞമ്മളിനി എത്ര പറഞ്ഞ് കൊടുത്താലും അവർക്ക് മനസ്സിലാവൂല. അതന്നെ അതന്നേണ്. ഞമ്മള്ഞ്ഞ് എത്ര നമ്മള് എങ്ങനെ പറഞ്ഞോടുത്ത് ടീച്ചർമാര് പറഞ്ഞൊടുക്കണ മാതിരി പറഞ്ഞൊട് ത്താലും എങ്ങനെ ആയാലും കുട്ടിയാക്കങ്ങട് മനസ്സിലാവൂല്ല. അത് ഒരു പ്രത്യേകതന്നേണ്. ആഹ്. എൻ ഞാനങ്ങനേണേ. ഇങ്ങട്ട് ഇതുപോലെ ഞാൻ ഇങ്ങോട്ടന്തേയ്ത് ഞാൻ ഇങ്ങട് പോന്നു. അന്ന് പിന്നെ. ഉപ്പാക്കും സുഖല്ല. കുട്ടീനെ പറഞ്ഞേക്കാനും വീട്ടിലും സിറ്റുവേഷൻ കണക്കാ. കറ.
ഉം
കാരണം അല്ലെങ്കി ഓനെ ആരെങ്കിലൊക്കെ പറഞ്ഞേക്കും. ഹസ് ബന്റ് ജോലിക്ക് പോയാ പിന്നെ ഇമ്മ പറഞ്ഞേക്കും. പറഞ്ഞേക്കാത്തേയല്ല. പക്ഷേ ഓൻ പോകൂല്ല. കാരണം ഇപ്പ എന്തെങ്കിലൊക്ക സോപ്പ്ട്ട് ആക്കിയാലേ. ഇപ്പാക്ക് പിന്നെ ഞാൻ പ്രസവിച്ചടക്കണടേല് ക്യാൻസറങ്ങ് വന്നു. അത് വന്ന് രണ്ടു മാസം കൊണ്ട് പ്പ മരിച്ചും ചെയ്തു.
ആഹ് ഇവിട്ത് ഇങ്ങള. അതോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
കൊണ്ട് അമ്മക്ക് അമ്മക്ക് ആക്കാൻല്ല് അമ്മ ക്കാക്കാനൊന്നും പറയാൻ പറ്റൂല്ലല്ലോ. പിന്നെ സിറ്റേഷൻപ്പ അങ്ങനെയല്ലേ. ആഹ്. പിന്നെ ഞാന് അവനെ അവിടുക്ക് കൊണ്ടുപോയി. ചെർത് രണ്ടാമത്തോനെ. അവടെ പോയി എങ്ങ് എങ്ങനെ ഞാൻ പഠിപ്പിച്ചൊടുത്താലും ഓന് മനസ്സിലാവൂല്ല. ഞമ്മളിപ്പോ ടീച്ചർമാര് പറഞ്ഞു കൊടുക്കണ മാരാ. അപ്പോ ടീച്ചറ് ചെറിയ ആള് പ്പ അംഗവാടി പോകലൊടങ്ങീട്ടേള്ളു.
ആഹ് ശരി ആഹ് ആഹ്.
മൂന്ന് വയസായിട്ടൊള്ളൂ. എന്നും കരച്ചിലാ. ഞാൻ പോണില്ല ഞാൻ പോണില്ലാറഞ്ഞ്
ന്റെ മോളൊക്കെ. അങ്ങന ന്റെ മോളൊരു കൊല്ലം പോലേയി. രണ്ടാമത്തോള് പോകലൊടങ്ങീട്ട്. ഇപ്പ പോയാലും ഓക്ക് കരച്ചിലന്നെ.
അതന്നെ ഞാൻ പറഞ്ഞത്. എന്നാ ഈ കരച്ചില് മാ പ്പ പറയും ഞാൻ ടീച്ചറോട്ങ്ങടെ. ആഹ് നമ്മുക് ഇങ്ങനെ ആക്കി പോരുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ.
വേറെ എവടെയാ? ഇത് പൊറത്തേടല്ലേ.
ആഹ് പക്ഷേ ഞാന് കാട്ടാതെ പൂവും. സംഘം ഇതൊന്നും ഇവിടുത്ത ഉമ്മാക്ക് ഭയങ്കര ഈസലാണ്. പക്ഷേ ഞാന് ഒറപ്പില്ക്കും. ആഹ് അത് നിന്നോട്ടേ ഇല്ലെങ്കിൽ എൽ കെ ജി. ക്ക് കുടുങ്ങും. എൽ കെ ജി ക്കൊക്കെ ഇതേ മാതിരി
ആഹ്. ആഹ്
ഞമ്മള് പോയിക്കാൻ പ റ്റോ? ആഹ് അമ്മള് വണ്ടീല് കയറ്റി വിടല്ലേ ഉള്ളൂ.
ആഹ്
മോളോറങ്ങിയോ?
ആഹ്. മോളൊറങ്ങി
ഏയ് ഇങ്ങടെ രാവിലത്തെ ചായേം കടിയൊക്കെ ആയി
അഹ് അതൊക്കായി. ഇങ്ങനെ ആക്കിതൊക്കണ്ട്
ആഹ് ഏഹ്
ഉം ഉമ്മവടെണ്ട്. ഉമ്മവടേണ്ട്.
ആഹ്
ഉം ആഹ് അതൊക്കെണ്ട്. പെരേല് ഒര് നാത്തൂന്ണ്ട്
നാത്തൂൻ കെട്ടിച്ചിട്ടില്ലേ?
ഷൂട്ട് കണ്ടിട്ടുണ്ട് പ്രശ്നായിട്ട് പിന്നെ അവൾ പോയിട്ടില്ല
ഉം
ഓൻ ആള് ശെരിയല്ല പിന്നെ
ആണോ അഹ് ചെലോല് ഇണ്ടാവും ഓരോ വർഗത്തിനെ കിട്ടി തരവാനാണ് കൂടുങ്ങ
അതന്നെ അഹ് നിങ്ങക്ക് നാത്തൂന്മാരില്ല
ഇൻക്കൊന്നുണ്ട് അത് വരവും ഇത തൊക്കെ കണക്കന്നെ ഉളപ്പ്ളങ്കിലൊക്കെ വരു അതിന്ശോ ന്റെ വീട്ടില് ഇൻക്ക് ഒരാൾ ഞാനും എന്റെ ഒരാങ്ങളെ മാത്രേ ഉള്ളൂ വേറെ ആരുല്ല ഞങ്ങൾ രണ്ട് മക്കള ഉള്ളു
ഏ ഏ
അവിടെ ഉണ്ടായിരുന്ന നത്തുന് ഓന് രണ്ട് കുട്ടികളുണ്ട്
അഹ് ഏ
കുട്ടിളുണ്ട് ആരെ ഇങ്ങക്കാരൊക്കെല്ലേ
എനിക്ക് എന്റെ വീട്ടില് ഇമ്മയും ഒരാങ്ങളെയും ഏട്ടത്തിയും ഓൻ ആങ്ങൾ രണ്ട് കുട്ടികളുണ്ട്
ഏഹ് പ്പല്ലാത്ത രീതിയിലിങ്ങനെ പോട്ടല്ലോടുത്തും പറഞ്ഞമാതിരി റാഹത്തോലേ
ആഹ് പോവ്ണ്ട്
ഉം
വീട്ടു പോയില്ലേ
വീട്ടിപോവലണ്ട് വീട്ടിൽ പോയി ഇങ്ങനെ പോരും മദ്രസും സ്കൂളും കാരണം പോവണില്ലല്ലോപ്പ നമ്മള് നിക്കാൻ പോണില്ലല്ലോ നിക്കാൻ പോവാൻ രക്ഷല്ലല്ലോ പോയി ഇങ്ങനെ പോരും ഞാ ഇടക്ക് ഞായറാഴ്ച ഹസ്ബൻറിന് ലീവ് കിട്ടുട്ടുമ്പോളേക്കെ എടയ്ക്ക് വീട്ടു പോയി ഒന്ന് നിന്നും പോവും
ആഹ് അത് ശരി രാവിലെ പോയാൽ വൈന്നേരം പോരലാ ആ എന്ന ശരി അഹ് ആ എന്നാ ശരി അഹ് ശരി ശരി ആഹ് ഓക്കെ ഓക്കെ